ഹലോ
ആഹഹാ എന്തൊക്കെയ എന്താ അർത്ഥാനോ
നല്ല വർത്താനം എന്തൊക്കെയുണ്ട് അടുത്ത വിശേഷങ്ങ
നല്ല വിശേഷാണ്
ഉ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചില്ല കഴിച്ചാൻ വേണ്ടിിക്ക
എന്ത് പെയ്യ
ആഹ
എന്റെ വെ്യ ദേശ
ആഹ്
ഈ നേരത്ത തന്നെയണ ആഹ മഴ രാവിലെയൊക്കെ ഉണ്ടായിനി ഇപ്പ വെയിയിലാണ്
ഇവിടെ നല്ല വയില
ഉം മണ്ടായിന ഒന്ന്
ഇല്ല ഇന്ന് മഴ പെയ്തില്ല ഇന്ന് രാവിലെ മൂടലുണ്ടായിനി അതിന്റെ ഇടയിൽ മഴ
അഹ് ഇപ്പൊ വെയിലാണ് ഇവിടെ രാവിലെ ഫുഡ് ഒക്കെ കഴിച്ചിരിക്കണം
ഏ ഇവിടെ കൈ കഴിഞ്ഞോ നേരത്തെ കയിക്കുമായിരിക്കും
ആഹ നേരത്തെ കയിക്കും
ആ
ഉ എന്തെന്ന സ്പെഷ്യൽ എന്തെങ്കുണ്ടോ
ഇല്ല എന്ന് പക്ഷേ ചിക്കൻ കറിയാണ് പിന്നെ സാദാ ചോറും
ആഹ് കുട്ടികളൊക്കെ ഉണ്ടോ
ആഹ് ആഹ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാ
എത്ര ആളുണ്ട്
നാലാളുണ്ട്
നിങ്ങൾക് സ്കൂളെല്ലാം എടുത്താ
ആ സ്കൂൾ അടുത്താ വല്ലാ ദൂരല്ലേ ഒരു കിലോമീറ്റർ നടക്കണം സ്കൂൾ മദ്രസയൊക്കെ സ്കൂൾ സ്കൂൾ മദ്രസക്കാള അടുത്ത് തന്നെയാണ് ആ മൂന്നില് രണ്ടില അല്ല നാലിലും രണ്ടിലും ഒക്കെയാണ് പിന്നെ ഒരാള് എസ് എൽ സി ആണ്
ആ എങ്ങനെ കൊറെ പോവാണ്ടോ സ്കൂൾക്ക് വണ്ടിൽ
ആഹ വല്യ ന് പോണം ഓന് മുന്നേ ബസ്സ് വരും മറ്റവൻ നടന്ന പോവാറ് ആര് നട ആഹ ആ ഫുഡ്ക്കെ അവിടണ്ട് വലിയോനും കൊണ്ടു പോണം അവിടുന്ന് രാവിലെ ഫുഡൊക്കെ കൊണ്ടു രാവിലെ ഫുഡ് ഒക്കെ കൊണ്ട് പോകും പിന്നെ മോർണിംഗ് ക്ലാസൊക്കെ തുടങ്ങിയല്ലോ നേരത്തെ പോകണം മദ്രസുണ്ട് മദ്രസ സുബഹിക്ക് ആയത് കൊണ്ട് മദ്രസ വിട്ടുന്നിട്ട് അവൻ പോകും
ആഹ
മദ്രസ ന്ന് തന്നെ ചോർ ആ അല്ല മദ്രസിലും എട്ടില അവിടുന്ന് ചോയിച്ചു പോരും
ആഹ പത്താം ക്ലാസ് ആകുമ്പോ ആ ഉ പത്താം ക്ലാസ് ആകുമ്പോ നല്ല പഠിക്കാനുംടക്കെ ഇണ്ടാവും അല്ലേ
പിന്നെ മോർണിംഗ് ക്ലാസ് രാവിലെ ആ ഉം ഒക്കെ ണ്ട് പിന്ന ഒയിവുള്ളന്ന് ട്യൂഷനും ഉണ്ട് ഓള്ക്ക് ഒഴിവുണ്ടാവില്ല ആ ട്യൂഷന് പോവല് സ്കൂള് പോണ എന്റെ അടുത്താ ഞും കൊറച്ച് പോവാണ്ട് ആഹ് സ
പിന്നെ എന്താ കൃഷിയൊക്കെ ചെയ്യോ വീട്ടില്
ഇല്ല കൃഷി ചിലപ്പോൾ ആദ്യം മുളകുന്തൊക്കെ ഇണ്ടായിനി ഇപ്പതൊന്നുമല്ല
ഏ ചെടികളൊക്കെ ഉണ്ടോ
ചെടികളൊക്കെ അത്ണ്ടായിന അത് നമ്മള ഈ റഇറായിലായിട്ട് പാമ്പോള് വരും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒഴിവാക്കിട്ട് കൊറേ ചെടി ഉണ്ടായി കാണ് ആഹ്
വേനൽക്കാലത്തൊക്കെ വേനൽക്കാലത്തൊക്കെ നല്ല പാമ്പൾ ഇറങ്ങണ ടൈമാന്നക്കെ പറയാേ
ആ ആ ഇപ്പോഴും ഞാൻന്നെയക്കാനുണ്ടാക മയായാലും ഉണ്ടാവും അവ ചെടികളൊക്കെ ഉടന്ന് കണ്ടാലുംഓ ച്ച് പോലും ഓരോ കണ്ടറച്ച് പോന്നക്ക് ഉച്ചിരി ഉണ്ടായി പക്ഷെ ഉണ്ടാകറുണ്ട് പക്ഷെ എങ്ങന പറ ചടു പിന്നെ അപ്പുറത്ത് കൊടുത്തടരും രുയപ്പോ ചടച്ചു പോയി ഒരു സ്ഥലമല്ല ഞമ്മുക്ക് ഒരു ഇതില്ലല്ലോ പിന്നെപ്പൊ നഞമുക്ക് വേണ്ടിയല്ല എവിടുന്ന് കണ്ടാലും- അന്റെ ഭംഗിയാണ് കാണാാന് ഇവിടെ നേരെങ്ങനെ നമ്മൾ അതിരിന് നേരെങ്ങനായിട്ട് എന്ത പറയാൻ ഒരു പച്ചപ്പുല്ലുണ്ടല്ലേ ഒരു പച്ചച്ചക്കണേ ആ അത് കുഴിച്ച് അത് കുഴിച്ചിട്ട് കൊറച്ച് അത്ങ്ങനെ വച്ചയക്കുമല്ലേ ഭംഗിയാണല്ലോ ഫോട്ടോക്ക എടുക്കാന് ഉന്നാ അതെല്ല വെട്ടിയെട്ട് വൃത്തിയിൽ കൊണ്ടുവരുന്ന നല്ല ഭംഗിയാണല്ലോ
ആഹ് എന്താ പു ആ പുഷ് ചെടിയോ
പുഷ് അല്ല അ ഒരു കൊറച്ചക്ക വലിപ്പ ഉണ്ട് ഉഷ്‌എടി അല്ല വേറെ ഒന്നുണ്ടല്ലോ വേറൊന്നും ഉണ്ട്ൻ്റെടേല്ല് ചണ്ട് വല്യ കൊമ്പായി ക്കോയ്മന്നാൽ
ആഹ് ഏ മുറിച്ച് മുറിച്ച് ഒഴിച്ചിടരേക്കാല്ലേ
ആഹ് കൊറച്ച് നേരായ് പിന്നെ ഇത്‌ന് ഞമ്മള് ഇങ്ങനെ മുറിച്ചു കൊടുക്കണം അപ്പൊ പിന്നെ അങ്ങനെ വളരൂല
ആഹ്
കട്ട് ചെയ്ത്ങ്ങ് കൊടുക്കാലോ വൃത്തീല് കട്ട് ചെയ്ത് കൊടുത്താലേ ല്ല ഭംഗിയാ കാണാൻ പച്ചക്കും മ്മള് ഫോട്ടത്തിലൊക്കെ നല്ല ഭംഗിയാ കാണാന് ഉം
ട്രിപ്പൊക്കെ പോവേണാ ഓ ഓൾക്ക് വരാൻ ഒരാള് ആഹ് ഒരാളെ ഒള്ളു ഒരാള് സ്കൂള് നഴ്സറി പോയേണെ എൽ കെ ജിലാ പഠിക്കണെ
ഏ കൊളേജ് ഹർത്താല്ലേ അപ്പൊ പിന്നെ ഫ്രീ ഫ്രീ ആയ് ഒറ്റ വീടായ ഒറ്റ വീടാണോ
ആഹ് ഒറ്റ വീടാ അറ്റവിടെ ഉമ്മേ ഉപ്പേ ഇണ്ട് ആഹ്
ആഹ്
അങ്ങ അ അ അല്ല ഒര് മോനേ ഒള്ളു
ഏ
ഉം അപ്പൊആ ആഹ് ആഹ് ഇനി ഓള് മൂന്നര ആവുമ്പത്തന്നെ എത്തും മ് നേരെ മൂന്നരക്ക് വിടും ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള് ഏ എ വണ്ടി വണ്ടിണ്ട് ആഹ് വണ്ട് ഉപ്പായൊണ്ട്നടക്കാനൊ ദൂരോ ഒള്ളു പക്ഷേ എന്നും ഇങ്ങന ഓള് നടക്കുമ്പ ചെറിയ കുട്ടിയല്ലെച്ചട്ട് വണ്ടീ കേറ്റിത് എഹ് വണ്ടിയിലാക്കിയത് ഇവടെ അടുത്തന്നെയാണ് ആഹ് അ ഓ ഓള് പോകുമ്പ പിന്നെ ഫ്രീയാണ്. ആ ആ ആഹ പിന്നെ നമ്മൾ ഇവ്ടെ എറങ്ങി നിന്നാ മതി മുറ്റത്തക്ക്
ആഹ് ഭക്ഷണം കഴിക്കോ സ്വന്തായിട്ട്
ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ മാ ഉ ഉപ്പും കൂടി കൊടുക്കല്ലോ ഇവിടുന്ന് അവിടുന്നൻ ദെഞ്ഞ് കാട്ടല് അറിയില്ല അവിടുന്ന് രണ്ടിയ്സൊക്ക മൂന്ന്‌വയ്സൊക്ക ടീച്ചറ് വാരി കൊടുക്കലാണന്നൊക്ക പറഞ്ഞ്
ഏ മിസ്സിനോട് പേർക്കൊന്ന് വിളിച്ചു ചോിച്ചാ മതി
ആഹ് ആഹ് ഞാൻ ഫസ് ജിസ്സക്ക വേടിച്ചേനി അപ്പൊ കൊഴപ്പല്ലാ ഫുഡൊക്കെ എ വാരി ഓ വന്ന് വാരി എടുത്തക്ക് എടുത്തേക്ക ഇപ്പ എങ്ങനെ അറിയില്ല കൊറച്ച് കൊണ്ടോവ്ള്ളൂ ഫുഡ് എ ആ കൊറച്ച് കൊടുക്കുള്ളു ന്‌ ഇനിയാ അതൊക്കെ കഴിക്കാതെ നന്നായിട്ട് ഇതാ വേണ്ടാരിച്ചിട്ട്
ആ അംഗലവാടീലൊക്കെ പോയിക്കും
അംഗലവാടിയിൽ പോവാൻ ഭയങ്കര മടീന ഒര് ഓഅ കൊറച്ചിവസക്കെ പോയി പിന്നെ നിർത്തിയേന് അവിടെ ഒറങ്ങേണ്ടി വരും ഉ അ മ്ന അവിട ഒറങ്ങേണ്ടി വരും പറഞ്ഞാ ഒറങ്ങാനും മടിയാണ്
ഏ അല്ല അങ്ങനെ കൊണ്ട് പോയിട്ട് എല്ലാരൂടി ഒറങ്ങുമ്പം ടീച്ചർമാര് ഒന്ന് ചെലപ്പോ കണ്ണുരിറ്റി പേടിപ്പിച്ചാല്
ആഹ് അതന്നെ പേടി ടീച്ചർ ഒറങ്ങാ ഞാ ചീത്തറയും പറഞ്ഞിട്ട് പിന്നെ പോയില്ല
ഏ നമ്മളും പറഞ്ഞയക്കണം അയ് ഓല് നിർത്തമ്പം അച്ഛന് ക്കതാ വരുന്ന ഉള്ളിയാണല്ലോ ഓയില് ഉള്ളി ഇട്ട് നമ്മള് പറഞ്ഞേക്കൂലേ ഞാൻ പറഞ്ഞതക്ക ശീലാക്കി ക്കൊലു കൊയൊപ്പില്ല അപ്പൊ ഇങ്ങക്കെ ൻ്റെ മോ ചെറിയ മോള് ബാലപാടീലാ ഇന്തൊക്ക കളിക്കണ എടേല് ഇവിടെ എളേമ്മാൻ്റെ കുട്ടി ഇണ്ട് കളിക്കണത് അത് എത്ര ആയാലും മൂന്ന് വയസായില്ല മൂന്ന് വയസ്സാകാനുകൊണ്ട് ചെല്ലണ്ടാറഞ്ഞ്. അപ്പ കളിക്ക് ഇടേ വിളിച്ച് വര്ത്തീട്ടേ ഞാൻ പോണില്ലൂ വരന്നോളൂ ഒഴിച്ച് രണ്ടാളുണ്ട് ഇവിടന്ന് ഞങ്ങളച്ചിൻ്റെ കുട്ടി ഒണ്ട് ഒരു മാസത്തിന് മൂപ്പ് ഉള്ളു അപ്പൊ ഇളച്ചിന്റെ കു കുട്ടി എന്താണും അപ്പൊ ഓര് രണ്ടാളെ രണ്ടാളും കളിച്ചേ രണ്ടാളും കളിച്ചു കൊടുത്ത വിളിച്ചിട്ടേ ഞാൻ പോണില്ലോ പറയും പോയി മാറ്റി ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ പോത്തിന് ഓല ഓള് കഴിഞ്ഞി പിന്നെ കൊഴപ്പല്ല ട്ടോ അവിടെത്തോളൊക്കെ പിന്നെ വരുമ്പം മുഠായി വാങ്ങി തരണ്ട്ന്നൊക്കെ പറഞ്ഞാട്ടെ അങ്ങനെ സോപ്പിട്ടിങ്ങനെ നിർത്തി കൊയപ്പല്ല
ആ ഇവള് കൊറച്ചൊക്കെ പോയിനി പിന്നെ അയ്ന്റെ എടയില് ഇൻക്ക് സുഖല്ലാതായി അപ്പ ഞാൻ ഇന്റെ വീട്ട്ക്ക് പോയപ്പം പിന്നെ മടിയായി
ആ അങ്ങനെ മടിയാ ആ അഗനവാടിയാവുമ്പം പിന്നെ നമ്മള് നമ്മള് വീട്ട്ക്കോവുമ്പോ ഒഴിവാക്കി പോവോല്ലോ ഇഞ്ഞിപ്പം നഴ്സറി ആയതുകൊണ്ട്പ്പം ഒഴിവാക്കി
ഒഴിവാക്കാൻ പറ്റ ആ ആഹ് ഇനിപ്പം ശനി ഞായറൊക്കെ ലീവ് ഇണ്ടാവും ഇഞ്ഞിപ്പം നാളെ ലീവണ് നാളെ ലീവ് ശെ മു ഹറം ഒമ്പതും പത്തും ആയോണ്ട് നാളെ ലീവാണ് ആഹ്
പിന്നെപ്പം മദ്രസ്സ് സ്കൂള് അടുത്ത കൊല്ലം മദ്രസ്സു ആയി
അടുത്ത കൊല്ലം മദ്രസും ആയി അപ്പം അത്രയും പോവാൻ കഴിയൂല്ല ആഹ് അല്ല കൊറച്ച് പോണം രണ്ടു ബസൊക്കെ കേറി എറങ്ങി പോണം
ആഹ് അപ്പാവുമ്പം നമ്മക്ക് രണ്ടീസേങ്കിലും കിട്ടായാല് ഒരു ബുദ്ധിമുട്ട ആഹ് പിന്നേ സ്വന്തം വണ്ടി ഒക്കെ ആവണം സ്വന്തം വണ്ടി ആയാലും രണ്ടീസം ദ മാണം നമ്മക്ക്
ആഹ് സ്വന്തം വണ്ടിയ ഹസ്ബന്റിന്റെ കൂടെയാ പോവല് ഹസ് ഹസ്ബന്റ് ആയാലും ഒന്നിങ്ങ ഹസ്ബന്റിന്റെ ഒന്ന് ആക്കിടാൻ പറയാനും അത് അ ചെയ്യ്ല്ല
ആഹ് ബുദ്ധിമുട്ട് ഓൽക്കും ബുദ്ധിമുട്ടന്നെയാണേയ് അന്ന് പോയി ആ പോയി പിന്നേ ഇങ്ങട്ട് കൊണ്ടന്നാക്കാണെങ്കി തരക്കെടില്ല പോയതു പോലെ തന്നെ പിന്നെ വരണ്ടിവരും നമ്മളെ കൊണ്ടരാന് ആഹ് അപ്പം ഇഞ്ഞിപ്പം വണ്ടിയൊക്കെ പഠിച്ചോളി ഏതായാലും ഇപ്പം കുട്ടിയൊക്കെ പോയിലെ ഇനി വണ്ടി ആ വണ്ടി ച്ചോളീം ന്ന പിന്നേ പോവാലോ ഇൻക്ക് അങ്ങനയ്നിം അങ്ങനങ്ങനെ വിചാരിച്ചിപ്പം ന്റെ ആങ്ങളാര് എപ്പോളും വീട്ട്ക്കോവുമ്പം കൊണ്ടരാനും കൊണ്ടാക്കാനും ഓലെന്നയ്നിം ഓലങ്ങനെ വൈത്താലെ മ്മക്കൊരു സങ്കടാണല്ലോ ഓല് എന്താ പറയാ ഓൽക്കും പോവാണ്ടാവോ ഓൽക്ക് ബുദ്ധിമുട്ടാവോന്നൊക്കെ പിന്നെപ്പം ഞാന് അങ്ങനെ വിചാരിച്ച എല്ലാരും പോണ്ങ്ങനെ കാണുമ്പോ നമുക്ക് ഒരു പഠിച്ചാൻ പൂതി ന്നെ എങ്ങനെ ഓല് പഠിച്ചേതാലും പേടിയേത്യേ മുന്ന്ക്ക് മുന്ന്ക്ക് പേ ആഹ് മുന്ന്ക്ക് പേടിയേനി ഇന്നാലും വണ്ടി പഠിച്ച്ട്ത്ത് വ്ടും കുട്ട്യോളെ കൊണ്ടാക്കാനും കൊണ്ട്രാനൊക്കെ ഞാനന്നെ ഇപ്പഞ്ഞ് മൂന്ന് മണി ആയി കഴിഞ്ഞാല് ഓലെ കൊണ്ട്രാൻ പോണം.
ആഹ് അതോട് സുഖാണ് നമ്ക്ക് വേറെ വണ്ടിക്ക് പൈസി ഇതൊന്നും കൊട്ക്കണ്ട.
ആഹ് ഇതിലെണ്ണ അടിച്ചാ മതി ഞമ്മക്ക് അപ്പൊവടെ സുഖായിട്ട് ഞമ്മളോടെ പോയി ഇപ്പന്റെ അവട്ക്ക് ഇനി ബസും കൊറവാണ് എട്ത്ത്ങ്ങനെ കേറ്യാ ആഹ് അങ്ങട്ടായിട്ട് ബസ്സില്ല്യ. രണ്ട് മൂന്ന് ബസ് കേറി എറങ്ങണം ആഹ് കൊറച്ച് ദൂരാണ്
ഏഹ് ഇവിടിം അങ്ങനന്നെ അരമണിക്കൂർ അരമണിക്കൂർ ബസ്സൊള്ളൂ. ഇപ്പൊ ബസ്സിന് പോവാണെങ്കി ഉ ഉള്ളോട്ട്ള്ളെ ഏരിയേ ടൗണൊന്നല്ല.
ആഹ്
ഉം ഇത് ട്രിപ്പൊക്കെ പോയി ന്യോ വെക്കേഷൻലൊക്കെ?
വെക്കേഷൻല് വല്ലാണ്ടൊന്നും പോയില്ല വെക്കേഷൻലൊന്നും ഇപ്പൊ ഹസ്ബൻഡ് ഇവടെ നാട്ടി ഇല്യേര്ന്നു. ഇവിടെ നാട്ടില്ല്യ ഇവടെ പോയിണ് അപ്പൊ മക്കളേംകൊണ്ട്ന്നും പോവാൻ കഴിഞ്ഞീല്ല്യ.
എ ഏഹ്
വല്ലാണ്ട് പോയില്ല പിന്നെ വീ വീട്ട്ക്കെന്നെ പോയിട്ടൊള്ളു ആഹ് വന്നാ പോവല്ണ്ട് ഞങ്ങള് ഇവടെ നാട്ട്ണ്ടാവുമ്പം കൊറെ പോവല്ണ്ട് ഊട്ടി മൈസൂരൊക്കെ പോയതാ അങ്ങനെ കൊറെേ സല ത്ത് വയനാട് ഇങ്ങനെയൊക്കെ പോവ്ണ്ട് വയനാട് പിന്നെ കുടുംബക്കാരൊക്കെണ്ട്. പിന്നെ ഓരട്ക്കൊക്കെ പോവും ആഹ്
ഈ എന്താ അതാ എല്ലാരും മക്കള എല്ലാരും പോ ഫാമിലി ആയിട്ട് പോവക്കാറല്ലേ
ആ ഫാമിലി ആയിട്ടും പോകും അല്ലാതെയും പോവും പിന്നെ ചങ്ങായിമാരായിട്ടോ അങ്ങനെ കണ്ടല്ലോ പോവോ അങ്ങനെെ പോ ചങ്ങായിമാര് കൊണ്ടാണ് ഞാൻ മൈസൂര് ഊട്ടിയിലൊക്കെ പോയി
ആഹ അത്ര ദിവസ ട്രിപ്പ
അ രണ്ടിവസത്തെ മൈസൂർ രണ്ട ദിവസംന്നണ്ട് ഊട്ടിത്തി ഒ ഒത്തിനല്ലേ
ഈ കുട്ടികള ലീവ് വെക്കേഷനെ പോലെ അ ഒരു ദിവസം
ആ വെക്കേഷല്ല ആായിട്ടല്ല അവിടെ ഉണ്ടായപ്പ തോന്നുമ്പോാണ് പോരാ തോന്നണം അത് കൊണ്ടാകുമ്പോ നമ്മുക്ക് ആന നമക്ക് അങ്ങനെ പോൂവല്ലേ അറിയുമ്പോ അ ചാടി പറഞ്ഞു തന്നെ
ഏ ആ ഓല ഇണ്ട അവളല്ലേ പോവാാൻ കഴിയുള്ളല്ലേ ഉം
ഉണ്ടായി ഇവിടെ നാട്ടില തന്നെയാത് വല്ിയ മോനെ ഉണ്ടായന്ന് മാത്രേ പോയിട്ടുള്ളി പിന്നെ കൊറ ആയി ഇപ്പ പോയിട്ട് ഇപ്പൊ പോവാണ് ആദ്യമായിട്ട് പോവാ പിന്ന
ഏ ഇനിിപ്പോ മോന് പത്താം ക്ലാസ്സൽ ആയ കൊണ്ട് അത്രയും പോവാൻ കഴട്ടും അതല്ലേ
ആഹ നാട മനിക്ക